ആ എന്നാ വിശേഷം അങ്ങനെയങ്ങ് പോണു
ഉം ചായകുടി കൈഞ്ഞോ
ചായ ഇപ്പ രാവിലെ കുടിക്കും മക്കള് പോണോണ്ട്
രാവിലെ കൈയുല്ലെ
ലെ കഴിയും നേരതേന് പർഞ്ഞാ അവധിയാര്ന്ന സമയത് പത്തും പതിനൊന്നും മണിയൊക്കെ കഴിയായിരുന്നു ചായുടിക്കുമ്പം ആഹ് അതുകൊണ്ട് ഇപ്പ രാവിലെ ഫുഡു ആവോല്ലോ
ആഹ് അയ് ശരി കൊണ്ടോവാണ്ടായോണ്ട്ലെ
ആഹ് കൊണ്ടോണായോ
ഇന്റെ കൊണ്ടാവാല്ലാ തോണ്ടങ്ങനെ ആയോണ്ട്ക്ക്ണൊള്ളു
അതെയോ
ഉം
അ അ ആഹ് മക്കളെ
മക്കള് സ്കൂള് പോയി ൻച് വൽത് പോവാൻ നിക്ക്ണ് ണ്ട് വൽ ത് പ്ലസ് ടു കഴിഞ്ഞു ന് അക്കൗണ്ടിങ്ന്റെ പഠിക്കേ ഏഹ്
പ്ലസ് ടു കഴിഞ്ഞ അ ഇ സ്കൂളി പോവാൻ
സ്കൂളിലല്ല ഒന ക്കൗണ്ടിങ്ങിന്റെ പ്രൈവറ്റായി പോണ
ആഹ് അതെയോ
ആഹ്
ചോറ് കൊണ്ടോണ്ടേപം
ഏ ഓൻ ഉച്ചകക്ക് വരും
വരുവലേ
ഉം അപ്പോത് ന് ഉം അപ്പന്നവ്ടെ ഇണ്ടാക്കണം
ആഹ് ചാറും തോരനൊക്കെ വേണൊ അത് പൊരിച്ചത് നിർബദ്ധൊണ്ടൊ
ഇല്ലാ ഞാൻ ചിക്കപ്പൊരിക്കണം പിന്നെ ചെരങ്ങ ക കറി ഇനി തേങ്ങ അരക്കാണ്ട് പയറുപ്പേരി ആയി ഇനി കാബ്ബേജ് ഉപ്പേരി ഇണ്ടാക്കൊണ്ട്ക്കാണ്
ഉപ്പേരി പയറ് തോരനല്ലേ
ആഹ് ആഹ്
ആഹ് ആഹ് ഇങ്ങളൊക്കെ അങ്ങനെ പൊ ഉ ഉപ്പേരിന്നാലെ പറ്ണെ
ആഹ് ആഹ് നിങ്ങൾ പോ വജ്മെ രാവ് ലേ
ആഹ് ഞങ്ങള് തോരനാ പറയ്ന്നെ
എത്ര മക്കള്ണ്ട്
രണ്ട് പേര് ഒരാള് ആഹ് ഒരാള് ഒമ്പതിൽ പഠിക്ക്ണ് ഒരാൾക്ക് മൂന്ന് വയസ്സായേള്ളൂ.
ഏഹ്
ആഹ് ചെറുതിനെ സ്കൂളി എന്തോ
ഹസ് ഇവിടെ അല്ലേ?
ഹസ് ഇവിടെയുണ്ട്. അത് ഇവിടെ തന്നൊ ജോ വീട്ടില് അമ്മയുണ്ട്. ഹസ്ബന്റും മക്കളും.
ഉം
അമ്മ നാത്തൂന്റെ വീട് വരെ പോയേ രാ ഇവിടെ അടുത്താണേ.
ആഹ്
അപ്പോ രാവിലെ അങ്ങനെ നാത്തൂന് ജോലിയുണ്ട് അപ്പോ മക്കളെ മോളെ വിടാനൊക്കെ ആയിട്ട് അങ്ങനെ കുഞ്ഞി കൊച്ചാ അത്. ഉം അപ്പോ അങ്ങനെ പോവും.
ഇപ്പം പണികാള് കഴിഞ്ഞോ?
പണികളൊക്കെ കഴിഞ്ഞു. ഇനി തോരൻ കറി ചാറെന്തേലും വെയ്ക്കണം. ചിക്കനാ ഇവിടേയും രാവിലെ ചിക്കൻ മേടിച്ചോണ്ട് വന്നു.
അയ് ശരി.
ആ അപ്പോ ഇച്ചിരി പൊരിക്കാൻ വെച്ചിട്ട് ബാക്കി നാളെ രാവിലത്തേക്കുള്ള കറി
ആഹ് ഞാൻ ഇന്നലെ വാങ്ങിയതാ. അപ്പോ ഇന്നലത്തെ കറി ഉണ്ടാക്കി ഇനി ബാക്കി പൊരിക്കാന്ന് കായും കൂട്ടി
അതേല്ലേ ആഹ് ഇപ്പോ രാവിലെ മേടിച്ചേ രാവി എന്തോ?
യാത് ത്രയൊക്കെ ഇഷ്ടണോന്ന് ചോയിച്ചേ ച്ച് പൊറത്ത് പോണ്.
യാത്ര പോകും. ആ വ് വെക്കേഷൻ ആകുമ്പോൾ പോകും. അല്ലാണ്ട് ചെല്ലാതി ചെല അവധി ഏ ശനി ഞായറൊക്കെ കിട്ടുമ്പഴേ അങ്ങനൊന്ന് ഏഹ്. കറങ്ങാൻ പോവും.
അത് ശരി. ആഹ് പോവും. അങ്ങനെ പോവയൊന്നുയില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിന്നാ പോകല്. അങ്ങള് ബീച്ചിക്ക്ക്കൊക്കെ ജേഷ്‌ടത്തീടെ കൂടെ
ആഹ് വീട്ടില് എന്റെ വീട്ടി പോക്ക് കുറവാ.
ഉം ഹ്
ലവ് മാരൃജാരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ പോക്ക് ഇച്ചിരി കൊറവാ.
ആഹ് ശരി.
ആ അല്ലാണ്ടങ്ങനെ അങ്ങനല്ലാണ്ട് പിന്നെ യാത്രയൊക്കെ ചെയ്യും. പിന്നെ
ഹലോ എന്ത പറഞ് ആ അലക്കെല്ലാം കഴിഞ്ഞോ
ആ അലക്ക് അലക്ക് കഴിഞ്ഞു അത് ഇന്നലെ വൈകിട്ട് തന്നെ അ ഇന്നലെ രാവിലത്തെ അലക്കില്ല വൈകിട്ട് യൂണിഫോം വന്ന് കഴിയുമ്പോഴത്തേക്ക് യൂണിഫോം കഴുകിയിടും അപ്പം വൈ മുറ്റത്തേക്കുള്ളതെല്ലാം ആ സെക്ഷനിൽ തീരും
ആ
പിന്നെ രാവിലത്തെ എല്ലാവരും മാറിയിടുന്ന അങ്ങനെയോ ഉള്ളു പിന്നെ അപ്പം ഞാൻ കുളിക്കാൻ നേരത്ത് അങ്ങോട്ടു കഴുകിയിടും
ഉം
അങ്ങനെ രണ്ട് അലക്ക് അലക്കണം ഈ മഴയായ കൊണ്ട് യൂണിഫോം ഒണങ്ങാൻ വേണ്ടീട്ട്
ആ മിഷീനിലാ തിരുമ്പല്
ആ മിഷീനിലാ അലക്കണെ മെഷീനിൽ അലക്കിയിട്ട് കഴിഞ്ഞ് പിന്നെ പകുതി ഒണക്കിയിട്ട് അങ്ങ് ഇടും അല്ലാതെ ഒണങ്ങൂലാന്നേ ഈ പാൻ്റൊക്കെ ഒണങ്ങാൻ എന്നാ പാടാ അവിടെ അങ്ങനെയാണോ
അ ഇവിടെക്കങ്ങനാ ചെയ്യല്
ആ ആ ആ
മിഷീൽ ഒണക്കി ഒണക്കല് അലക്കല് അധികും കല്ലിമ്മല് അൽക്കും
ആ ആ ആ അതെയോ ഒണങ്ങാനിടാനൊക്കെ ക്കെ ഹ്
ആ ഉണ്ടെണ്ട് ഒ മേലക്ക് ഇട്ത്ത്ണ് അപ്പ അവടെ ഓപ്പൺ ആ
അതെല്ലേ ഓ അങ്ങനെ ഇല്ലാത്തവർക്ക് എന്നാ പാടാല്ലെ ഒണങ്ങി എത് എത്ര പ്രാവശ്യംഒന്നലക്കി വെയ്ലത്തിട്ടു എടുത്തു വെയ്ലത്തിട്ടു എടുത്തു അങ്ങനെ പിന്നെ കുറച്ച് തേച്ച് ഒണക്കും ഞാൻ ചെറുപ്പ് ത്തിലൊക്കെ അങ്ങനെയായിരുന്നു അപ്പോൾ അന്നേരമൊക്കെ മെഷീന് ഇല്ലല്ലോ
ഉം ഉം
ആ അങ്ങനെ അപ്പം അങ്ങനെ വെയിലത്തിട്ട് ഒണക്കി എടുത്ത് എന്ത്‌ പാടായിരുന്നോ അത്
ഇവിടെ അങ്ങനെണ് ഞമ്മള കാലത്തൊക്കെ അയ്ലേറെയ്നി
അതാ പറഞ്ഞെ നമ്മടെ കാലത്തൊക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോരു സൗകര്യങ്ങള് കൂടി
ഒരു ഒരു യൂണിഫോമ്
എന്തോ
യൂണിഫോമുണ്ടാവും
ഒരുയൂണിഫോം ഉണ്ടാവൊള്ളു അത് ഇങ്ങനെ നനഞ്ഞു കുളിച്ച കേറി വരുള്ളൂ നടന്നല്ലെ കേറി വന്നത് ആ ഇവിടെ ഇപ്പഴന്നൊക്കെ പറഞ്ഞാ വണ്ടിയൊണ്ടല്ലോ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ
ആ
നമ്മളൊക്കെ ഞാന നമ്മളൊക്കെ നടന്നല്ലേ പോയിക്കൊണ്ടിന്ന അപ്പട തോടും കാടും അത ഇപ്പോഴന്ന് പറഞ്ഞ മക്കളെ വിടാനും പേടിയാവൂലോ അങ്ങനെ
ആ അത് തന്നെ
മക്കളെ വിടാനും നമ്മുക്ക് പോകാനും പേടിയാവും നടന്ന ഒരു ഇച്ചിരി കാടു പോലത്തെ സ്ഥലത്തോടെക്കെ നടന്നു പോകൻ പേടിയാവൂല്ലേ?
ഉം
കാലം അതുപോലെ ആയില്ലേ
അതു തന്നെ കാലത്തെപേടിയല്ലേ?
ആ ആ അന്നത്തെ കാലത്ത് അങ്ങനെ പേടിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇപ്പൊന്ന് പറഞ്ഞാ എവിടെയും നോക്കിയാൽ ഈ കഞ്ചാവും അങ്ങനത്തെ കേസുകെട്ടല്ലേ ഉള്ളു. രുന്ന്ഫോൺ ഞെക്കിക്കൊണ്ടും അങ്ങനെ ഇപ്പൊ പാത്രവും പത്രവും ന്യൂസു ഒക്കെ കാണാൻ പേടിയ ആവൂല്ലേ?
ആ അത് തന്നെ ഓരോന്ന് കേൾക്കണെ
ആ എവിടെ നോക്കിയാൽ ഈ കൊച്ചു പിള്ളാരെ തൊട്ട് ആണന്നില്ല പെണ്ണെന്നില്ലാ അതെ അതുപോലെകാലമായി എറങ്ങി നടക്കാൻ തന്നെ പേടിയ മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വന്നാലേ ഒരു സമാധാനം ഉള്ളൂ.
ആ ഉള്ളു.
ആ അങ്ങനത്തെ കാല ആയല്ലോ. അവിടെ ടൗൺ ഏരിയയാണോ അതെ? ആ അതെല്ലേ
ഉം
ആ ആ
ടൗണിന്ന് കുറച്ച് ഇങ്ങോട്ട് പോരണം പിന്നെ വൈകിട്ടുണ്ടായ നമുക്ക് പോകാലോ ഇപ്പോ? വണ്ടി ഓട്ടുവോ? സ്കൂട്ടി ഓട്ടുവോ? പോട്ടു വോ
എങ്ങനെ
സ്കുട്ടി ഓട്ടുവോ?
ഇല്ലല്ല
ഭയങ്കര ബുദ്ധിമു വസത്തിനൊക്കെ പോവാനേ അവനെ പഠിച്ചോണ്ട് ഉം
ഒരു വണ്ടി ഓടിക്കാനും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണല്ലോ ഇപ്പം
പിന്നെ ആ ഇപ്പഴത്തെ കാലത്ത് പ്രത്യേകിച്ച് ആകണം നമ്മുക്ക് അത്‌ അത്യാവശ്യത്തിന് പോണങ്കിലൊ ക്കെ
ആഹ് ഞാൻ ചോദിക്ക ഇങ്ങനെ ഇന്റെ മോളെ സ്കൂൾ വിടാ നേരത്തെങ്കിലും അപ്പ ഒ എളുപ്പ നമുക്കൊരു ധൈര്യണ്ടല്ലോ. കൊണ്ടേ വിടാനും അപ്പൊ ഇപ്പ ഒരു ഇൻഡ്രസ്റ്റ് ഇല്ല വിടാനൊക്കെ ആയിട്ട്
ഉം
ആ പഠിക്കുവായാണെന്നല്ലോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ
അതന്നെയാണ്.
എളുപ്പുണ്ടല്ലോ.
ഞാൻ പറ പഠിച്ചോണ്ടൊക്കെ എളുപ്പ പഠി ച്ചോണ്ട് സുഖായി അറഞ്ഞ
ആഹ്
നമക്ക് പെട്ടലൊന്ന് ആഹ് പോണം വേ ഇതാമ്പോ എന്നെങ്കിലും പോണെങ്കിൽ വന്നെങ്കിലൊക്കെ
പുറത്തിറങ്ങിട്ട് വരുമ്പോത്തന്നെ എ എല്ലാ സാധനത്തിനും എന്നാ വിലയാ.
ഉം അതന്നെ
സ്വർണത്തിനൊക്കെന്ന് പറഞ്ഞാ ഒരു കയ്യും കണക്കുല്ല വില കൂടുന്നത് അല്ലേ
സ്വർണ്ണത്തിന് വില എല്ലത്തിനും വില തന്നെ ഉള്ളു
ആഹ് അല്ല ഈ സ്വർണം ഇപ്പം ഒരു ഗ്രാം സ്വർണം മേടിക്കാൻ പറ്റൂലല്ലോ
ഇല്ല പത്ത് പതിനാല് പതിനഞ്ചുർപ്യ ഒരു ഗ്രാമിനന്നേ മാണം
ആഹ് അല്ലെന്നെ ഈ പിള്ളോരൊക്കെ കെട്ടിച്ചു വിടാനും ഈ പ്രാ മാതാപിതാക്കൾക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും സാധാരണക്കാര്
ആഹ് അതന്നെ പൈസക്കാർ കുഴപ്പണ്ടാവൂല സാധാരണക്കാര് അത് കുടുങ്ങ
കുടുങ്ങ അത് തന്നെ പൈസക്കാരായാൽ ത തന്നെയും എന്നാ ആർഭാടവാ ഓരോ കല്യാണം ഒരു ഓരാഴ്ച പക്ഷേ നുമ്പേ പല സൈസ് കല്യാണങ്ങളാണല്ലോ
ആണ്
പിന്നെ അവടെ വസ്ത്രം എടുക്കല വസ്ത്രത്തിനൊക്കെന്ന് പറഞ്ഞാൽ ഈ പത്തും അമ്പതിനായിരം അറുപതിനായിരം രൂപയുടെ ഉടുപ്പാനെല്ലോ ഒരു ഒരു നേരത്തേക്ക് ഇടാനുള്ളത് മേടിക്കണതാ ആഹ അപ്പം ആ അല്ല ആ വസ്ത്രം പിന്നെ ഒരു നേരം പിന്നെ ഇടൂലല്ലോ
ഉം അതന്നെ അല്ലെ ഭക്ഷണം ആയാലും ആർഭാടങ്ങളായല്ലേ ഭക്ഷണങ്ങള്
ഒരു ഇതും ഇല്ലല്ലോ ഒരു കല്യാണത്തിന് പോയി ഏത് കഴിക്കണം എന്നുള്ള അവസ്ഥയാ
ആഹ്
ജ്യൂസ് ആയിട്ട് ഐസ് ക്രീമായിട്ട് അല്ലാതെയും ആഹ
പലതരം ചായകള
തന്നെ കണ്ണ് തള്ളി പോവും പറയു ന്നമ് നമ്മളായാലും നമ്മുടെ മക്കളായാലും ഇങ്ങനക്കെ പണ്ടെ മ നമ്മളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒ ഇച്ചിരി ആർഭാടം കുറച്ചാലും ഇതാണ്
അതാണ് എത്താനോ ഇല്ലോൽ കാട്ടികൂട്ടുന്നത് കാണുബോ നമ്മൾ പാവങ്ങള് കടന്ന് കുടുങ്ങും ഐ കുട്ടേക്കും അങ്ങനെ കാട്ടണം എന്നെക്കും കു ടെക് വരാ ഓരോ കല്യാണ ആയാലും മൈലാഞ്ചി കല്യാണയാലും പച്ചക്കല്യാണം മഞ്ഞ കല്യാണം ചോപ്പ് കല്യാണം പറഞ്ഞതിരി ബ്രൈറ്റൂബി പറഞ്ഞു വരുമ്പോ
ആ അതെ അതെ അതെ ആ എന്നാ ശരി